പറയ്‌
എന്താ വിശേഷം
സുഖം
എന്തായിര്ന്നു ഒർങ്ങായിരുന്നോ
ആഹ്
ഏ എന്താ അവടെ മഴ ഇണ്ടോ
മഴ ഇല്ല
ഏ ഇവടെ ഭയങ്കര മയേണ് രാവിലെ തൊട്ടേ മയെണ്
ആഹ് ഫുഡയ്ച്ചോ
ഫുഡൊക്ക കഴിച്ചു ഏ ഫുഡൊക്ക കയ്ച് ഇര് ഇങ്ങനെ ഇരിക്കായിരുന്നു അപ്പൊ എന്താ പറയാ എന്താ ഫുഡ് ഇങ്ങള് കയിച്ചോ
ആഹ്
എന്തേയിരുന്നു സ്പെഷ്യല് ഇന്ന്
ഇന്നെതിന് പറ്റൂലട്ടൊ
മേ വക്കല്ലെ അല്ല ഇന്ന് എന്തായിരുന്നു ഫുഡ് എന്തായിരുന്നു ബീഫ് ഉണ്ടായിരുന്നോ ഞാന്ന്നേ ആഹ് ഞങ്ങളെ ബീഫും കഴിഞീല്ല ബീഫ്ങ്ങട് തീരാഞ്ഞിട്ട് ഭയങ്കര കത്യേട് അങ്ങനെയല്ലേ ബീഫ് എപ്പഴും ഇങ്ങനെ കൂട്ടി കൂട്ടി ഇങ്ങനെ കഴിക്കുമ്പോ ഒരു മടുപ്പാണല്ലോ
ആഹ്
പിന്നെ ആഹ് അല്ലെങ്കിൽ ആരെങ്കിലൊക്കെങ്ങനെ വെച്ചു തരണം അപ്പോ വല്ല്യ കൊയ്‌ കൊയപ്പല്ല പിന്നെ ഇത് ഞാന് ഇന്ന് ന്നിട്ട് എന്നും വരട്ടന്നായിട്ടേ ഒരു സുഖല്ല്യ അപ്പൊ ഞാനിന്ന് ബീഫ് ചില്ലി ഇണ്ടാക്കി നിങ്ങെന്താ ബീഫോണ്ട് ഇണ്ടാക്കിയെ ബിരിയാണി ഇണ്ടാക്കി
ഇല്ല ഇല്ലയ് വരട്ട്
അത് ശരി ബീഫ് എന്താ പറയാ ഞമക്കിങ്ങനെ അല്ലാത്ത ദിസ ഞങ്ങൾ ഇവിടെ ബീഫ് അങ്ങനെ വാ വാങ്ങിക്കലില്ല കാരണം വാങ്ങിക്കാന് വടെ അങ്ങനെ ആള്ണ്ടാവലില്ല രാവിലെ അല്ലേ അങ്ങനെ കിട്ടല് നല്ല ബിഫ് കിട്ടണെങ്കി അപ്പം ഇതിപ്പോ ബീഫ് കിട്ടിയപ്പോ ഇതറ്റെ തീര്ണുല്ല ഭയങ്കരായിട്ട് കൂടി കൂടി വരുന്ന പോലെ തോന്ന്ണെ
എവിടന്നെ അന്ക്ക് അധികം കിട്ടീനെ
കിട്ടിയത് എന്താ പറയാ നമ്മുക്ക് ഇവിടെ പള്ളിക്കന്ന് കിട്ടിയിട്ടുണ്ട് എത്രോ നാല് കിലോന്റെ അടുത്ത് കിട്ടിയിട്ടില്ലേ പിന്നെ ഇവിടെ ആരോ എന്താ പറയാ ഹസ്ബന്റിന് ആരോ കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് രണ്ടര കിലോന് അപ്പൊ ആ രണ്ടര കിലോനന്നെ ഇതുവരെ വെച്ചിട്ട് ണ്ടായിരുന്നുള്ളു ഒന്നാമത് കഴിക്കൻ ആളില്ലാഞിറ്റേ
ആഹ് ആഹ്
ആഹ് അതാണ് പ്രശ്നം നിങ്ങെളെങനെയാണ് ബിരിയാണിം മന്തിയൊക്കെ നല്ലോണം ഇണ്ടാക്കോ ഉഷാറായിട്ട്
ഓഹ്
ഏഹ് ഞാൻ ബിരിയാണി ഉണ്ടാക്കിയാല് വല്ല്യ ടേസ്റ്റ്ണ്ടാവലില്ല എന്നച്ചാല് ൻക്കന്നെ അയ്ഷ്ടല്ല ൻ്റെ ബിരിയാണി
അതെ
ഏഹ് എന്താ പറയാ മന്തി മന്തിയാണെങ്കി കുക്കർ ങ്ങള് എങ്ങനെ മന്തി വെക്കല് കുക്കർലാണോ
അല്ലല്ല
ആഹ് ഇങ്ങളേകദേശെല്ലാ എല്ലാ ഫുഡു ണ്ടാക്കോല്ലോല്ലേ
ഉം
ആഹ് എന്ത പറയ ഇങ്ങക്കേറ്റൊ ഇഷ്ടല്ലെ ഫുഡേതാ
ഇൻക്ക് ഇൻക്ക് ബിരിയാണിയ ഇങ്ങക്കോ
ഇൻക്ക് മന്തിയാഷ്ടം ഇൻക്ക് ബിരിയാണിനോടത്രക്കിഷ്ടല്ല ഓരോര്ത്തര്ക്ക് പ്പൊ കുട്ടിയാളാവുമ്പക്ക് തോന്നുന്നു മന്തിയാ കൂടുതലിഷ്ടല്ലേ അവിടെങ്ങനെയാ
ഇവടെ മന്തിയന്നെ ഇവിടെന്നെ ചിക്കനാടകുട്ടിയേക്കിഷ്ടം
ആഹ് പിന്നെ ചെലോര്ക്ക്ങ്ങനെ ബീഫ് ബിരിയാണി ഭയങ്കര ഇഷ്ടേര്ക്കും ബിരിയാണിയാവുമ്പോ ബീഫായാല് ഭയങ്കരഷ്ടായിരിക്കുല്ലെ
ആഹ്
ആഹ പക്ഷെ ഇൻക്ക് ഞാന് ൻ്റെ കുട്ടിയാളെ പോലെണ് ഇക്ക് മന്തിയഷ്ടം
മന്ത്യഷ്ടം
ഉം പിന്നെ ഏ ഹപിന്നെ ങ്ങനെ എന്തറയാ ഞാൻ പൊതുവേ അങ്ങനെ കുക്കങ്ങനെ ചെയ്യലില്ല ട്ടോ ൻക്കങ്ങനെ വല്യഷ്ടല്ല ആ പരിപാടി
കുട്ടിയാളൊക്കെവടെ പോയി
അവര് സ്കൂള് പോയി എന്താ ഇങ്ങളെ കുട്ടി ഏ സ്കൂ സ്കൂൾക്ക് എന്താ കൊടുത്തയക്കല് എന്തേലും കൊടുത്തയക്കല്ണ്ടോ ഫുഡ് കുട്ടികൾക്ക് ആഹ് ണ്ടാവും പക്ഷെ എന്തെലും കൂട്ടാനോ ഉപ്പേരിയോ അങ്ങനെന്തെങ്കിലും
ഉം ഉം അവിട്ത്തെ ഫുഡന്നെ ഹെൽത്തിയായിട്ട്ള്ള ഫുഡല്ലേ
ആഹ് അതെ ന്നാ അത് കയിച്ചിട്ടിയാല് നല്ല നല്ലതാണ് കാര്ണം ന്താ ച്ചാല് എന്താ പറയ ന്റെ മോന് ഫസ്റ്റ്ത്തെ ദിവസം അങ്ങനെ പോയിട്ട് ടീച്ചറെല്ലാരോടും പ്ലേറ്റ് ട്ത്തൊണ്ടരാൻ പറഞ്ഞു അപ്പം അവന് നല്ല ഊറ്റത്തില് ഭയങ്കരുഷാറായി പോയി അവിടത്യപ്പൊരു കുട്ടിന്റീല് കയ്യില്മമ്പയറും കൊർച്ച് മുരിങ്ങക്കായ് ഒക്കെങ്ങനെ സാമ്പാറ് സാമ്പാറും കണ്ട് അപ്പൊ തന്നെ അതേപോലെ ഇവന് എന്തേ ആയത് പിന്നെ ഇതില്ല കാര്ണം ഓനപ്പൊ അവന പോക്കും ബാ ക്കില് കൊണ്ട് വന്ന് പാത്രം വെച്ച് ന്റെട്ത് വന്നിര്ന്നു പക്ഷെ കുട്ടിയൾക്കൊക്കോരോ മ ട്യണ് ങ്ങനെ ഫുഡ് കഴിക്കാന്
ഉം ഉം ന്റെ മക്കക്കിഷ്ടാണ് സ്കൂൾലെ ഫുഡ് ഉം
ഓഹ മു ചെറുതോ ചെറുതിനിഷ്ടണ്ടോ
എല്ലാര്ക്കുഷ്ട
ഓഹ ഭയങ്കര സുഖ ള്ള കാര്യണത്ന്നാ ഒരു പ്ലേറ്റ് കൊട്ത്തയ്ച്ചാ മതി നല്ല ഫുഡാണ് ഹെൽ ത്തിയാണ് കുട്ടിയൾക്ക് അത് കഴിച്ച് കിട്ടിയാല് നല്ല കാര്യണത് ശരീരത്തിനൊക്കെയ്
രണ്ടാളവ്ട്ന്നന്നെ വാങ്ങാ രണ്ടക്കവ്ട്ത്തെഷ്ടാ
ആഹ് അതേലേ
ഉം
ഇവിടെ ഇവിടത്തെ രണ്ടാളും ടിഫിന് കൊണ്ടാവല
തന്നെ
ആഹ രണ്ട പേരും ഇന്നിപ്പോ മുട്ട പൊരിച്ചതും പയറുപ്പേരിയും ചോറും കൊടുത്തു പിന്നെ
അ
പിന്നെ എന്തെലും ഫ്രൂട്സ് കട്ട് ഫ്രൂട്ട്സും ചെലപ്പോ ഞാൻ വെക്കലുണ്ട് പക്ഷെ മോന് ഇന്നലെ അതില് വെക്കണ കട്ട് ഫ്രൂട്ട്സ് വെക്കണ പാത്രം കൊണ്ടുവന്നിട്ടില്ല. അത് സ്കൂളില് മറന്ന് വെച്ച് പോന്നു. അപ്പ ഞാൻന്ന് രണ്ടു പേർക്കും കൊടുത്തിട്ടില്ല. അങ്ങനെ
ക്ലാസ് ഒക്കെ എങ്ങനെ പോണ് ണ്ട് മക്കളെ?
ക്ലാസ് ഒക്കെ ക്ലാസ്സ് എല്ലാവരും ഒരു ഗ്രൂപ്പിലായിരുന്ന സമയത്ത് ഏഹ് ഒരു മിസ് ഇങ്ങനെ മെസ്സേജും കാര്യങ്ങളും ഇടുണ്ടായിരുന്നു. അപ്പോ ആ മിസിന്റെ ക്ലാ സ്സല്ല ഇവന് അപ്പോ അതോണ്ടന്നെ ഈ മിസ്സ് ഇണ്ടോന്നന്നെ അറിയ് ല്ല ഞാൻ ഓനോട് ചോയ്ക്കും എന്തേടാ ക്ലാസ്സില് മിസ്സ്ണ്ടോ? അപ്പം എന്താ ചെയ്യല്? ഞങ്ങള് ചിത്രം വരക്കലാണ്ന്ന് പറഞ്ഞു. മിസ്സിനെന്താ പണീന്ന് ഇനിക്കറിയോന്ന് ചോദിച്ച് ഓന്
ഏഹ് പോവാൻ മടിണ്ടോ?
ഏയ് ഇല്ല. പോവാനൊക്കെ ഇഷ്ടാ. പക്ഷേ എനിക്ക് എന്താ നമ്മള് നമ്മൾ ആഹ് ഇപ്പ തെരക്കായോണ്ടായിരിക്കും. ക്ലാസ്സ് തൊടങ്ങിട്ടല്ലേ ഉള്ളൂ ഒന്നുംങ്ങട്ട് വിടണ്ല്ല്യ. മറ്റേ മിസ്സാണെങ്കിൽ എല്ലാ കാര്യങ്ങളും ക്ലാസ്സില് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വി വിട്ടുതരും. അത് ഉം ആദ്യം മോൾക്ക്ണ്ടായ്ന മിസ്സേയിരുന്നു. അതിപ്പഴും അങ്ങനന്നേണ്. നല്ല മിസ്സാണ് അപ്പോ എല്ലാ കാര്യങ്ങളും വിട്ടു തരുന്നുണ്ട്. ഇതിപ്പോ ഒന്നും വിട്
അപ്പ ആഹ് മിസിന്റെ ക്ലാസ്സിലല്ലേ അവനേ ഇരുത്തണം പറഞ്ഞേനേ?
ആഹ് ഞാനാ ആദ്യ ആഹ് അവനെ ഇരുത്തണ്ടാന്ന് പറഞ്ഞു. പക്ഷേ അവനെ ആഹ് ക്ലാസ്സിലാണ് കൊണ്ടയി ചേർത്തിയത് ന്ന് പറഞ്ഞു. പിന്നെ എങ്ങനെയാന്നറിയില്ല. ഏതായാലും ഇവടെ എല്ലാ ഇവന് അവൻ്റെ കൂടെള്ള എല്ലാ മക്കളും
ആഹ്
ഏഹ് ഒരു സെറ്റ് ആയിട്ട് ഒരു ക്ലാസ്സിലെന്നെ ഇണ്ട് ഇപ്പ ഇന്നലെ വെല്ലിയൊരു പെൻസില്, പുതിയ പെൻസില് കൂർപ്പിച്ച്കൊണ്ടോയി അപ്പോ ഒര് മീൻ ഇണ്ടാക്കാനാണല്ലോ ഇന്നല പഠിപ്പിച്ചത്
ആഹ്
അപ്പോ ആഹ് ഓന്റെ കൂട്ടത്തില്ണ്ടായിരുന്ന ഒരു മോന് എന്താ കുട്ടികളല്ലേ? ആഹ് പെൻസിലിപ്പ സത്യം പർഞ്ഞാല് ഒരു ചെറ്യ
ചിർക്കല്ലേ ഓർത്ത്
ചെറുവെര്ലിന്റെ അത്രയേ ഉള്ളു. അത്രക്കാ കുട്ടി കൂർപ്പിച്ചാ മീൻണ്ടാ ണ സമയം കൊണ്ട്
തേച്ചീനോ ഷാർപ്പ്നർ കൊടുത്തയ്ച്ചീനോ കുട്ട്യോള കയ്യില്?
ഇവന്റെ കൈ ബോ ക്സിലുണ്ട് ഷാർപ്നർണ്ട്. പക്ഷേ ഇൻക്കറിയില്ല. ഇവന്റെ പെൻസിലെടുത്ത് കൂർപ്പിച്ചു അപ്പോ കു പെൻ ഷാർപ്പ്നറ് ഇവന് കൊടുത്തിട്ടില്ല കാരണം അത്പ്പോ എന്താ പറയാ ഇവന്റെ ബാഗില് ഇപ്പളും കാണുന്നുണ്ട്. ഈ പെൻസില് കൊണ്ടോന്ന് കൊടു ത്താണ്ട് പറഞ്ഞു പറഞ്ഞു. ഇത് ആളെ പേര് പറഞ്ഞാണ്ട് ആഹ് ഇത് പ് ഇങ്ങനെ കൂർപ്പിച്ചതാണെന്ന് പറഞ്ഞു. അപ്പോ ഞാനാലോയ്ക്കയിരുന്നു. രണ്ടീസം കൊണ്ട് ഇങ്ങനെ പെൻസില് ഇതാക്കി വന്നാല് ഭയങ്കര ബുദ്ധിമുട്ടാവുല്ലോ
ഉം
അങ്ങനെ അപ്പൊ ഇവര് കൂർ പിച്ചുമ്പോ നല്ല രസാണല്ലോ അത്ങ്ങനെ വട്ടത്തില് പൂ പോലെങ്ങനെ ആയി വെരുമ്പോ കുട്ട്യെൾക്ക് കാണുമ്പൊര് ഇഷ്ട്ടേയിരിക്കും വേണെങ്കി. ഞാം പർഞ്ഞ് മോനും മ് മോനോട് പർ ന് മോ മോനെ വന്തനെ ആര്തും ഒരാളെ സാധനൂട്ക്കര്ത് അവനോടെന്നെ അവന്റെത്ത്ട്ത്ങ്ങെ കൂർപ്പിച്ച് കളിക്ക്യാൻ പറയേണ്ടിന്ന് പർഞ്ഞു.
ഏഹ് ആ
ഇങ്ങളെ മോന്റെ വർത്താനെന്താ?
അ
അത് നല്ല കോമഡ്യായിരിക്കും.
അങ്ങനൊന്നുല്ലട്ടോ ഇപ്പോ കൊർച്ചൊരു സ്ട്രിക്റ്റാണ്.
ആര് ആ അവനോ അതോ ടീച്ചറോ?
രണ്ടും.
ഓഹ് അയ് ശെരി.
രണ്ടാളു ഒരുപോലെ സ്ട്രിക്റ്റായതൊണ്ടേ
ആഹ് അല്ല അവന് സത്യം പർഞ്ഞാ ഭയങ്കര സീര്യസായിട്ട്
സീര്യസൊക്കെണ്ട്.
ആണനെ അല്ലെ പഠി പഠിക്ക്യാനോന് ഉഷാറാണ് പക്ഷെ കുട്ട്യെൾക്ക്
ഏഹ് ഒരു വാട്ടർ ബോട്ട്ല് പോയി.
ഓഹ് അതെങ്ങനെ പോയേ?
ജനാലേന്ന് പൊർത്ത്ക്ക് വീണാണർഞ്ഞ് ആ മൂലേലെ ക്ലാസല്ലേ. അയ്ന്റെ ബേ ബേക്ക് സൈഡ് ഫുള്ള് കാടായി കെടക്ക്ണ സ്ഥലങ്ങളാണ ർഞ്ഞ്.
ആഹ് അപ്പത് ട്ക്കാനും പറ്റിണ്ടാവൂല.
ആഹ് എട്ക്കാൻ പറ്റിയില്ല അത് പോയി.
അയ് ശെരി ന്നട്ട് നിങ്ങളെന്തേ പിന്നെ വേറെ വാങ്ങ്യോ?
വാങ്ങീട്ടൊന്നുല്ല ഇപ്പ ഞാ സെവനപ്പ്ൻ്റെ കുപ്പി കൊട്ത്തയ്ക്കല.
എന്നാ ശെരിട്ടോ ഞാൻ പിന്നെ വിളിക്കേ.
ആഹ് ഓ